ഹലോ
കട്ടായി
ആഹ് നേരത്തെ കട്ടായി പോയി.
ഉം ഫുഡൊക്കെ കഴിച്ച?
ഉം ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാണ് എന്താ? മം മകളൊറങ്ങിയോ?
ഒറക്കം. ഇത്ര നേരം കരച്ചിലായിരുന്നു ഇടയ്ക്ക് വെച്ച്, ഇപ്പ ഇത്തിരി നാത്തൂനങ്ങോട്ട് ഉറക്കി കിടത്തി.
പിന്നെ. ഇങ്ങക്കയിനി ഞങ്ങള് വിളിച്ച്പോള്. കട്ടായി പോവും കിട്ടാറ് ചെലപ്പോ കിട്ടാറി
അതെന്താന്തോ ഞാൻ നമ്മൾ രാവിലെയ മറ്റില്ല അത് കണ്ടില്ലായിരുന്നാ.
ആഹഹ് അങ്ങനെ വെരിയാണ്.
ആ അതെ കൊറെ പേരങ്ങനെ ഇടുന്നുണ്ടായിരുന്ന്.
ആ കുറേ ആൾക്കാര് വിട്ടിന്
ഉം
ഇന്നട്ടെന്താ ഇവിടെ ഇങ്ങളെ വീട്ടിൽ തന്നെ ആയിരിക്കൂലെ ഇപ്പൊ.
ഇല്ല ഞാനിപ്പ എന്റെ നാത്തൂന്റെ വീട്ടി വന്ന്.
ഏഹ്
ഇന്നലെ നാത്തൂന്റെ വീട്ടിൽ വന്ന്.
പെരുന്നാക്ക് ഓട്ക്കെങ്കിലും പോയിനിയോ? പെരുന്നാളായിട്ട് ട്രിപ്പ് ഒടുക്കെങ്കിലും പോയിരുന്നോ ചോയ്ച്ച.
കേട്ടില്ല.
പെരുന്നാളായിട്ട് ട്രിപ്പോ എങ്ങട്ടെങ്കിലും പോയിരുന്നോ?
ഞാൻ ഇപ്പം നാത്തൂന്റെ വീട്ടിൽ വന്ന്.
നിങ്ങള് പോയാ?
ഇല്ല പോയിട്ടില്ല പോവണം ന്നിണ്ട്.
ആരും ഇല്ലേ വീട്ടി
ആഹ് അവിടെ അല്ല അനിയന്മാരൊക്കെ ഉണ്ട് ഞാൻ ഇന്റെ വീട്ടിലാണ്. അനിയന്മാരൊക്കെ നല്ല ഉറക്കത്തിലാണ ഓല് ഒരാൾ ഒറങ്ങാണ്. ഞാൻ ഇപ്പ ഇങ്ങളെ ര ഇങ്ങളെ രണ്ടാം പ്രാവശ്യായിരിക്കൂല്ല ഇങ്ങോട്ട് വല്ലേ.
മം മം ഞാൻ.
ആഹ് ആഹ് ഞാനൊരു പ്രാവശ്യക്കാരം വിളി ആഹ് ആഹ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങക്ക് അങ്ങട്ട് വിളിക്കണ്ട്ന്ന.
ഉം ഉം ഞാൻ എടുക്കാൻ വിളിച്ചാതി.
മ് തെരക്കില്ലല്ലോങ്ങള്?
അല്ലല്ലല്ല കൊച്ച് ഉ ഉണർന്നാലേ ഒള്ളി ഓരിത് അല്ലെങ്കിലേ. അല്ലെങ്കി കൊയപ്പല്ല മോള് മോള് കരയും അത്ര ഇതേ ഉള്ളൂ പിന്ന. ഇത്തിരി പാലൊക്കെ കൊടുത്ത ഴിയുമ്പ അവരങ്ങെടുത്തോളൂ ഞാൻ പറഞ്ഞഞയി ഞനക്ക്. ഒരുതാണ്ന്ന് പറഞ്ഞപ്പോ അവര് മോളെ എടുത്തോളൂ.
ആഹ്
ങ്ക് തീരരായേ
ഇനിഉണ്ട് തീരാറായ്ട്ടൊന്നുല്ല
എന്ന് തീരുവോ എന്തോ ചൊവ്വാഴ്ചത്തേക്ക് മുമ്പ് വേണം
ചൊവ്വാഴ്ചകക്ക് തീരുവോ അറിയില്ല ഇനിപ്പ ഞമ്മക്ക് എത്ര കോള് ചെയ്യ രണ്ട് മൂന്ന് കോള് ചെയ്യാല്ലേ
ഇത് കൂടാതാ ഇനി നിങ്ങള് ഒന്നൂട വിളിച്ച് കയ്മ്പ പിന്ന മൂന്നെണ്ണം
എനിക്കിനി മൂന്ന് നിങ്ങക്ക് നാലും
അഹ് ആഹ അങ്ങനെന്നല്ലെ നിങ്ങൾതെത്രായി
ഇനിപ്പ എത്രണോ ഒണ്ടാ ന്ന്വാ എനിക്കിനി നീ എനിക്കൂ
പിന്നെ പിന്നാരെങ്കിലും വിളിച്ചിന്നോ
ഓ നമ്മളന്നു ആരും നമ്മള് വിളിച്ച ആരു എട്ക്കത്തില്ല പഷെ അവര് നമ്മള് അവര് കെടന്ന് നമ്മള വിളിക്ക് നമ്മള കോളെടുക്കാ അവരൊന്നും വരൂല്ല
അഹാ നിങ്ങളെപ്പള രാത്രിയക്കെ ഇതാവല്
പഷെ നമക്ക് രാത്രി രാത്രിലാമ്പം എളുപ്പാണ് മോളൊറങ്ങി കയ്ഞ്ഞാ ഒര് കൊഴപ്പോല എത്ര നേരം വെണോങ്കിലും പറ്റും ആ സമയ്ത്താവാ മോളൊറങ്ങ്ന്ന സമയത്ത് ആഹ രാത്രി ഒറങ്ങിയ അവളങ്ങനെ പത്ത് പന്ത്രണ്ട് മണിയെക്കായ്ട്ടേ പിന്ന ഓണരു
ഇണ്ടാവ്മ്പ രസാണ്ല്ലെ
ഏഹ്
ഇണ്ടാവ്മ്പ രസാണ്ല്ലേന്ന്
കേട്ടില്ല
കുട്ടിള് ഓല് ഇണ്ടാവ്മ്പ രസാണ്ല്ലേ
ആഹ് അതൊര് തൊള്ളദൊണ്ട് ഇങ്ങന സംസാരിക്കാം പാട് അപ്പഴ്‌ത്തേക്ക് ഇപ്പലവള് ഒറങ്ങ്ന്ന സമയത്ത്ല് ഓണര്മ്പ കെടന്ന് കരച്ചില്ലല്ലേ
അഹ് ആഹ്
ഓവർ ടൈമി നമക്ക് പറ്റത്തു ഇല്ലല്ലോ എനിക്കിനി പത്ത് പന്ത്രണ്ട് വർക്കാണ്ടെ ഉള്ള്നി എനിക്ക്
ഏഹ്
അത്രെ ചെയ്യാനുള്ളൂ
ആഹ് പിന്നെ എനിക്കൊരു പത്തണ്ടോ?
മുപ്പത് കോളില്ലേ?
അതിൽ ഇടക്ക് വേറെക്കെ ആൾക്കാര് വിളിച്ചാര്ന്ന് ആദ്യമൊക്ക കൊറെക്ക പിന്നത് കയ്ഞ്ഞ് എനിക്ക് തോന്ന്ന്ന് ഇന്നലെ എന്നാരും വിള്ച്ചില്ല ഒര് മനുഷ്യൻ നിങ്ങളൊന്നും വിളിച്ചില്ലല്ലോ എന്നാ?
അല്ല.
ഇന്നലെ അമ്മള് വിള്ച്ച്ല്ല.
ഇന്നലയ്ന ആ രാത്രി പിന്നെ അങ്ങനെ എല്ലാരുണ്ടല്ലോ വീട്ട്നങ്ങനെ
ഉം ഉം അയ് ഇതിന്റെടെ കൂട ഇ ത്‌ന്റടെ കൂടെ ഏതോ ഒരെ ഒരാള് വിള്ച്ച് അഞ്ച് വെട്ടോം സംസാരിച്ച്. അവര് പർഞ്ഞ് ഞാം ഫ്രീയാണ് ഞാ വിളിക്കാം ആ എന്നൊക്ക പർഞ്ഞവര് സംസാരിച്ച്.
ഉം എന്നിട്ടെന്ത നാത്തൂനെന്തെലും പഠിക്ക?
നാത്തൂ ന്ന് ആറ് കല്ലിങ്കയ്ഞ്ഞ് മൂന്ന് മക്കളുണ്ട്.
നാത്തൂന് ചെറ്യ മക്കള കൊർച്ചൊക്കെ ആയിണ്. ആത്തൂന് ചെറ്യ മക്കളാണ് കൊർച്ചൊക്കായീണ്.
നാത്തൂന്ന് വെല്ല്യ മക്കളാണ് ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഒരാള് പത്ത് കഴിഞ്ഞു ഒരാള് ഇനി എട്ടി
എന്തിന്?
ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് നാത്തൂൻ ഒരാള് പത്ത് കഴിഞ്ഞ് ഒരാള് ഏഴാം ക്ലാസ്സ് കഴ്ഞ്ഞ്.
ഏയ് ല്ലേ
ഏഴ് കഴിഞ്ഞ്.
ആഹ്
ഒക്കെ.
അവ്ടെ എന്താ ചോ ചോറ്റ്ക്കെന്തേനി?
ആഹ്.
ചോർക്കെ എന്തേനീ ചോയ്ച്ചാ
ചോർന ആഹ് ആഹ് മീനായിരുന്നു ഇന്ന് മീൻ മേടിച്ച കറിയായിരുന്നു. ആ ഇന്നലെയൊക്കെ ചിക്കനും ബീഫും ഒക്കെ ആയതുകൊണ്ട.
അവിടെ പള്ളിക്കന്ന് കിട്ടല്ണ്ടോ ബീഫ്.
ആ പള്ളീന്നും കിട്ടും കടേന്ന് മേടിക്ക്യും പൊർത്ത്ന്ന്.
പള്ളിം ന്താ അവ്ടെ എട്ത്തന്നെ ജമാഅത്ത് പള്ളി?
ആഹ് ഇവരെ വീട്ടിന്റെട്ത്താണ്.
അവ്ട്‌ന്ന് കേക്കാ ബ്രസ്ഥാനൊക്കെ ള്ള പള്ളിയ.
കേട്ട്ല്ല
കബർസ്ഥാനൊക്കെല്ല പള്ളിയാണോ?
ആഹ് ണ്
ഉം അട്ത്തായ്യാരല്ലേ?
ഉം അട്ത്ത് പർഞ്ഞ കൊർച്ചിത്തിരി പോണംന്ന് തോന്നി ഇവിട്ത്തെ പള്ളി എനിക്കറിയത്തില്ല അങ്ങനെ വല്തായിട്ട ഒത്തിരി അങ്ങോട്ടാന്ന് തോന്നുന്നു. എന്റെ വീട്ടിലെ പള്ളി അടുത്ത് തന്നെയാ എൻ്റെ വീട്ടിലത് പള്ളി എൻ്റെ വീട്ടിൻ്റവ്ടുന്ന് ഒന്ന് ഒരാറ് വീടോ ഏഴ് വീടോ കഴിഞ്ഞപ്പോ പള്ളിയാണ്
അത്ര അടുത്താണ് ല്ലേ
അതെ പത്ര വീട് വരുവന്ന് തോന്നു ഒന്ന്
ഉം
രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വീട് വീടിന്റപ്പറം നല്ല കേക്കാൻ പറ്റും
നല്ലോണം കേക്കാൻ പറ്റില്യ
ഉം നല്ലോണ്ണം കേക്കാൻ പറ്റും
ഉം അപ്പൊ എന്റെ വീട്ടിലാണെ നീയിപ്പ കെട്ടിച്ചോട്ത്ത്ക്ക് പോവണ അയിന് മുന്നേ തീർക്കും വേണത്
ആരിലും വിളിക്കുന്നതാണോ പോണെ
ആഹ് ആഹ് ഹസ്ബൻ്റിനെ വിളിച്ചുണ്ട് ഇത് കഴിഞ്ഞിട്ട്
ആഹ് എട്ട് മിനിറ്റായി
ഏഹ്
ഒരു രണ്ട് മിനിറ്റുടീ കഴിയുമ്പ എടുക്കാം
ആഹ് അങ്ങനെ പിന്നെ എത്രയും നേരം ഇതായത് കൊറത്താവും
ആഹ് അത് അത് കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടേ എന്റെ നമ്പരില്ലേ മറ്റേ നമ്പര്
ആഹ് ഈ നമ്പർക്കല്ലേ
ഈ നമ്പരല്ല
ആഹ് വേറെ നമ്പറാണെന്ന് തോന്നി ല്ലേ
ഞാൻ ടൈപ്പെയ്ത് വെച്ചിട്ടുണ്ടല്ലോ
ആഹ് ആഹ് ആഹ് അയിക്ക് വിള്ച്ചാ മതി ല്ലേ
ഉം
ങ്ങള് പൂരിപ്പിച്ച് ഇതാക്കുമ്പോത്തേന് ഞാന് എന്തിനാണ് വെച്ചിട്ട് പിന്നെങ്ങക്ക് വിള്
ഓഹ് ഓഹ് ഞാത് നമ്പരില്ലെങ്കി ഒന്നൂടെ സെൻഡെയ്‌തേക്കാവേ
ഇങ്ങക്കിന്നിയത് ടൈപ്പെയ്യാൻണ്ടാവൂല്ലോ അയില്
ഉം ഉം സത്യത്തില് ഞാന്ന് കേക്കട്ടെ നമ്മക്കിപ്പൊ എടയ്ക്കെന്തല്ലോ ശബ്ദം കേട്ട് കയിഞ്ഞാൽ അതില് ഇല്ലാന്ന് കൊടുത്ത കൊഴപ്പൊണ്ടാ
ഇല്ലല്ലോ
ആയ് ഞാ
തിന് ഒന്നാട് കുത്തിയേക്ക
അത്രേയേ ഒള്ളു ഞാനും
ഉം നാലഞ്ച് ക്വസ്റ്റ്യന്ണ്ടല്ലോ അങ്ങനെ നമ്മളൊരു കോള് കയ്ഞ്ഞാ ഇന്ന് ഞാൻ പറഞ്ഞ് ഹസ്ബൻ്റോടേട്ക്കെങ്കിലൊക്കെ പൂവല്ലേ പറയാ
ഉം
പെരുന്നാളായിട്ട് പോയിട്ടില്ലല്ലോ അപ്പൊട്ക്കെങ്കിലും പൂവേനു
ഞാനും അന്നരം ഇങ്ങള് പോവ്‌ന്ന സമയത്ത് എന്റിക്കായേം കൂടെ ഒന്ന് വിളിച്ചിട്ട് വരാം എന്നെ നേരത്തെ വിളിച്ചപ്പം ഞാൻ ആമി വിളിച്ചോണ്ടിരുന്നപ്പം സംസാരിക്കാൻ പറ്റീല്ല നിങ്ങളെ വിളിക്കാ മ്പോ ഞാനും വിളിച്ചിട്ടു വരാ അപ്പൊ നിങ്ങ നിങ്ങളെനിക്ക് വാട്സആപ്പിൽ മെസ്സേജ് അയക്കണേ?
ആഹ് ആഹ്.
കുളിയാന്നേരത്ത് എങ്കിലല്ലേ എനിക്ക് ആഹ് ഓപ്പൺ ആക്കി വയ്ക്കണ്ടേ.
അല്ലെങ്കി ഇടുക്കുമ്പോത്തിന് ഇതെടുക്കുമ്പോത്തിന് കട്ടാവുക്കാരല്ലേ?
ഉം.
ന്ന് പിന്നെന്താ നിങ്ങള് അത് ഇതാക്ക് ഞാനപ്പോത്തിന് ആ ആ.